ആ കേൾക്കുന്നുണ്ട് എന്താണ് വിശേഷക്കെ
ആഹ് നല്ല വിശേഷം, സുഖം മഴ ഇന്ന് മഴയില്ല ഇങ്ങനെയൊക്കെ പോകുന്നു, അവിടെയോ
ഇവിടെ ഇങ്ങനെന്നെ, മഴ ഇല്ല മഴ മൂടി നിക്ക്ണ്ട്
ആ ആ വേറെ എന്തൊക്കെണ്ട്
വേറെ എന്തൊക്കെ സുഖം, അവിടെ എങ്ങനെ ങ്ങള് കോളേജിലൊക്കെ പോയിട്ടുണ്ടോ
ആഹ് പോയിട്ടുണ്ട് നിങ്ങള് പോയില്ലയോ
ഞാൻ പോയിട്ടില്ല കോളേജിൽ ക്ക് പോയിട്ടില്ല, ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഡിസൈനറ ആയി പോ പഠിക്കാൻ പോയ ക്കേനി
ആഹ് ആ കോളേജ് പോയാ ര്ന്നു, അടിപൊളിയല്ലേ കോളേജ് ലൈഫ് ഒക്കെ അതൊക്കെ ക്കല്ലേ ജീവിതം
ഉം കോളേജ് ലൈഫ് വേറെ രസം തന്നെയാണ് പക്ഷെ എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല
ആഹ് ആ അടിപൊളി നമുക്ക് കൊള്ളാം പഠിക്കുന്നവർക്ക് പഠിക്കാം, അല്ലാത്തുള്ളവർക്ക് അല്ലാത്ത രീതിൽ നടക്കാം, അങ്ങനെ ഇപ്പോളത്തെ കാലത്ത് പിന്നെ പഠിച്ചാല ല്ലേ ഒള്ളൂ രക്ഷ.
ആഹ് ഇപ്പം പഠിച്ചാലെ ഒള്ളൂ അ രക്ഷയൊള്ളു റാഗിംങ് കാര്യങ്ങളൊ
ഏ വാ ഇമ്മേ അങ്ങനെയൊന്നുല്ല നമ്മള അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഉണ്ടല്ലോ അതേ ഉള്ളായിരുന്നുള്ളൂ അല്ലാതെ കൊഴപ്പൊന്നുല്ലായിരുന്നു ഫ്രഷേഴ്‌സ് ഡേ ആഹ് അങ്ങനെ
ഏ
ഉം ഉം
അങ്ങനെയൊക്കെ ആകുമ്പൊളേ ണ്ടാവലള്ളൂ
അതെ ഒള്ളൂ അല്ലാതെ റാഗിങ് ഒന്നും ഇല്ലാര നമ്മക്ക ക്കഅങ്ങനെ നേരിട്ടിട്ടില്ല കൊഴ് പ്പല്ലായിര് ന്നു എല്ലാരും ആയിട്ട് കൂട്ടൊക്കെ ആയിര് ന്നു ഉം പിന്നെ വേറെന്താ
വേറെന്താ സുഖഴി
ഇപ്പഴ് ത്തെ പിള്ളേരെ കോളേജ ക്കെ എന്തുവ ഇപ്പ എല്ലാർക്കും ഫോണും നമ്മളൊക്കെ പഠിച്ച സമയത്ത് വെക്കേഷൻ സമയത്തന്നും നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ തിരിച്ച് കോളേജ്ചെല്ലുമ്പഴക്കെ എല്ലാരേം കാണ നാൻ വേണ്ടി പറ്റതൊള്ളൂ ഇപ്പൊ എല്ല എല്ലാർക്കും ഒരു ദിവസം അവധി എടു ട്ടാലും ആ പൊളിച്ച് വീഡിയോ കോളിയാ അല്ലാതെ വിളിക്കാ അവർ പരസ്പരം കാണാം അങ്ങനെക്കെ ഇ പ്പത്തെ പിള്ളേരും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ് വളരുന്ന പിള്ളോരൊന്നും അല്ലല്ലോ
ഇപ്പ എല്ലത്തിനും ഫോ ഫോണില്ലേ
ആ ഫോണില്ലാ ത്ത ഒറ്റ മക്കൾ പോലും ഇല്ല അഞ്ചാം ക്ലാസ് തോട്ടുള്ള പിള്ളാരെ കയ്യിലെല്ലാം ആ ഫോൺ ഒ ണ്ട് സ്വന്തമായിട്ടങ്ങ് വ ല്ലാവരെ കയ്യിലും സ്വന്തമായിട്ട് ഫോണോ അതൊക്കെ വെച്ച് ഇപ്പത്തെ പിള്ളേരെല്ലാം വഴിതെറ്റി പോകല്ലേ ആരുണ്ട് നല്ലതന്ന് പറയാന്
ആഹ് ഫുള്ള് ഫോണല്ലേ
നല്ല രീതി ഉപയോഗിക്കുന്ന മക്കളും ഉ ണ്ട് മോശമായ രീതിയിൽ ഉപയോഗിക്കു
ആ ആഹ രണ്ടും ഉണ്ട്
ആഹ് ആരേം കുറ്റം പറയാൻ പറ്റും വി വീട്ടുകാരെ പറയാൻ പറ്റോ അതൂല്ലാ മക്കളും പർ ഞ്ഞാ വല്ലോം കേക്കോ? ആഹ് അവർക്ക് ഫോൺ വേണോന്നു പറയുമ്പോ ഫോൺ എല്ലാർക്കും അവര് നോക്കുമ്പോ എന്തോഅവര് ടെ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാർക്കും ഫോണുണ്ട് അപ്പൊ വിചാരിക്കും ഞങ്ങക്ക്‌ ഇല്ലാ ങ്കിപിന്നെ ഞങ്ങക്ക് മാത്ര ത്ര ന്താ കുറക്കുന്നെ ഞങ്ങക്ക് വേണം അവ വീട്ടി വാശി പിടിച്ച് വ ഴക്കു ണ്ടാക്കി അങ്ങനെ പഠിക്കാതെര്ന്നു ആ അതുവല്ലപ്പോ കൂടുതലും ഒരു കൊറോണ വന്നേനേഷം എല്ലാർക്കും ഫോന ങ്ങ് ആയല്ലോ ഓൺലൈൻ ക്ലാസെന്നും പറഞ്ഞ് ആ ഫോൺ ഇല്ലാത്ത പിള്ളേർക്ക് സ്കൂള്ളീ ന്ന് വരെ ഫോൺ കൊടുത്തില്ലേ ഞങ്ങള് പഠിച്ച സ്കൂളില് ഞങ്ങളെ ഞങ്ങളെ ബാച്ച് ആഹ ഞങ്ങളുടെ വേച്ചിലെ പിള്ളേർ കൂടെ കൂടെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നേ ഗൾഫിലൊക്കെ നൽക്കുന്നവരും അല്ലാത്തവരും ചേർന്നിട്ട് ഇത്നക്ക് പാവപ്പെട്ട പിള്ളേരുണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റാത്ത ഫോണ ഇില്ലാത്ത പിള്ളേർ വീട് വീട്ടില് ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് അവർക്ക് അവര് പത്തോ പന്ത്രണ്ടോ പിള്ളേർ വേണ്ടി ട്ട ഞങ്ങളുടെ കൂടെ പഠിച്ച പൂർ ഞങ്ങള കൂടെ പഠിച്ച ബാച്ചിലെ പിള്ളോര് ചേർന്ന് ഇണക്ക് ഫണ്ട് പിരിച്ച് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ ഞാന ഇപ്പോ ആലോചിക്കുമ്പോ അത് വേണ്ടായി ആ വേണ്ടായിരുന്നു എന്തിന അവർക്കൊക്കെ ഫോണ് ആര് പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ് ആറ്റ ചെയും പിന്നെ അതിനകത്ത് ബാക്കക്ക് അടച്ച് എന്തൊക്കെയാള്ളർ പിന്നെ ഓരോരുർക്ക് മെസേജ് ആയപ്പ അതുംഇതും ക്കെ തന്നെയല്ലേ നടക്കുന്ന ആരും മര്യാദ ഓലൈൻ ക്ലാസ്സ് ഒകെ പഠിച്ച അപൂർവ്വം പിള്ളേരെ തോള്
അ ഫോണില്ലാതെ ഇതില്ലല്ലോ
ആ അവർക്കൊ ഒരു പ്രോജക്ട് ചെയ്യണോയാലും അസൈൻമെന്റ് ചെയ്യണ ആണോങ്കില് എല്ലാത്തിനും അവർക്ക് ഫോൺ തന്നെ വേണം അതുകൊണ്ട് വീട്ടുകാരടുത്ത് പറയും സ്കൂ ആ ഞങ്ങക്ക് സ്കൂള ഫോൺണം അല്ലങ്കി ലാപ്ടോപ്പ് വേണം അല്ലെങ്കിൽ ടാബ് വേണം അത് വേണം വീട്ടാർ കടവായാലും ഇടവ ആയാല അവിടെന്ന് ഇവിടുന്ന് എല്ലാം മേടിച്ച് പിള്ളോര പഠിക്കട്ടേന്ന് വിചാരിച്ച് കൊടുക്കു ഏത് മക്കൾ പഠിക്ന്ന് ആ എല്ലാരും ചെയ്യുവ ചെയ്യുന്നേ അവര് രാത്രി എന്താ ചെയ്യുന്നേന്ന് പോലും വീട്ടുകാര്അറിയുന്നില്ല അവര് ഇപ്പൊ പണ്ടെന്നൊക്കെ വെച്ചാലേ നമ്മൾഒരു റൂമില് നമ്മളെ അച്ഛൻ ആ അമ്മ നമ്മുടെ സഹോദരങ്ങൾഎല്ലര ഒരുമിച്ച് ആയിരുന്നു കെടന്നരുന്നുത് ഇപ്പൊ അങ്ങനാണോഇപ്പൊ ഒരു വീട് വെക്കുമ്പോ എല്ലാടും സെപ്പറേറ്റ് റൂ മാണ് എനിക്കൊരുറൂമ് എനി എനിക്ക് മുകളിൽ റൂമ് വേണംഎനിക്ക് താഴെറൂമ് വേണം എനിക്ക് തെക്കേപ്പുറത്ത് വേണം വടക്കേപ്പുറത്ത് വേണം ന്ന് പറഞ്ഞ് ഓരോ റൂമ് അവര് മുമ്പേ പണിക്കും അന്നേരം ആ മക്ക് മക്കക്ക് സ്വന്തമായിട്ട് റൂമ് അച്ഛനൂം അമ്മയൂംഒരു റൂമിൽ കിടക്കും മക്കള് വേറെ ഓരോതർക്കൂം ഓരോറൂമ് ഒരു റൂമിൽ രണ്ട് പേര് ഒരുമിച്ച് നടക്കത്തില്ല ഓരോത്തരും ഓരോ റൂമല്ഇവർക്ക് ആ അവർക്ക് ഓരോ ദി ഫോണും കൊടുക്കും അവര് സന്ധ്യയാവുമ്പോൾ രാത്രികതകടച്ച്പിന്നെ അതിനകത്ത് എന്തുവാ നടക്കുന്നേ ആ ബീ കാലംമാറി വീട്ടുക്കാർക്ക് മക്കളെ വിശ്വാംസ നമുക്കിപ്പംനമ്മുടെ മക്കളെ വിശ്വാസം നമ്മെ തെറ്റിദ്ധരിപ്പിക്കൂമോ ഇല്ല നല്ലതായിരിക്കും നടക്കുന്നേ വിചാരിക്കും ഉം അതൊക്ക കൊണ്ടിപ്പോ ഫോൺ ഉപയോഗമൊക്കെ വളരെ മോശമായിട്ടൊക്കെയ നടക്കുന്നത് അതേ എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ പ്ലസ് ടു കഴിയാതെ പിള്ളേർ
ഇപ്പൊപിന്നെ പത്തു ഇപ്പംതന്നെ കൊടുക്കല്ലേ
അതാ അങ്ങനെ ഒരു നിയമം കൊണ്ട് വരണം നമുക്ക് പറയാനല്ലേ പറ്റത്തോളല്ലേ ഈ പറഞ്ഞ നമ്മളാണ് നമ്മുടെ സ്ഥനത്ത്ആണെ നമുക്ക് ഇപ്പം വെയ് ഫോണില്ലാതിരിക്കാൻ ഇല്ല ഒരു ദിവസംറീചാർജ് ചെയ്ത നമ്മള്എത്രയും പെട്ടെന്ന് പറയും പെട്ടെന്ന് റീചാർജ് ചെയ്യ് റീചാർജ് ചെയ്യാംഎന്ന് പറയാന്ന കൂട്ട്
ഓ പത്താം ക്ലാസ്ലില് ആ പത്തില് എത്തിയാല് പിന്നെ ഫോണല്ലേ
ഉം അങ്ങനെ കൊടുക്കണ്ടാന്നഎന്റെ അഭി പ്രായം അല്ലെങ്കിൽ വീട്ടിലൊരുഫോൺ വേണം എല്ലാരൂടെ ഉപയോഗിക്കുന്ന രീതിയിലൊരുഫോൺഅതിനകത്ത് എപ്പഴാ ഓൺലൈൻ ക്ലാസോ അല്ലങ്കിൽ ഒരു പ്രോജക്ടോ, അസൈൻമെന്റ്, ചെയ്യണ്ട ആ സയത്ത് വീട്ടിലിരുന്ന് ചെയ്യണം വേണ്ട എന്നുള്ളതാ എന്റെ ഒര പ്രായം അതായിരിക്കും
ഇപ്പൊ ഫുള്ള് ഫോൺ ആ ഇപ്പൊ ഫുള്ള്അതല്ലേ
ആ ഇപ്പോകൊച്ചു പിള്ളാര് അങ്ങോട്ട് വഴിതെറ്റി പോന്നേന്ന് ഏ ഏറ്റവും വെല്ലിയകാര്യം ഫോൺ തന്നെ അവർക്ക് അറിഞ്ഞൂടാ അതെന്ത് ചെയ്യണം ഇത് എന്തോ ചെയ്യും ചെയ്യണോന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുട പിന്നെ നമ്മള്അന്തം വിട്ട് പോകും ഇവര് പറയുന്ന ക്കുമ്പം എന്തെക്കയാഅവര് പറയുന്നേ നമ്മള് നമ്മക്കൊങ്ങു ഒന്നും അറിഞ്ഞു കൂടാ ഇത്രയും പ്രായമായിട്ടും ആ രീതിയിലായി ഉം
ആ അങ്ങനത്തെക്കാലവായി എന്താപറയാന പേടിയാ മക്ക മക്കള് വളർന്ന് വരുന്ന അനുസരിച്ച് എന്തൊക്കെയായിത്തീരും എന്ത് അതിന്റെ കൂടെ പിന്നെ കുറെ കഞ്ചാവ് മയക്കുമരുന്ന്, എം ഡി എം എ, അതൂടിയെക്കെകേൾക്കുമ്പം അതൂടെ കേൾക്കുമ്പം ഫുൾപേടിയാ അങ്ങോട്ട് വിടാനായലെ
അമ്മമാർക്ക്ക്കൊരു ബേജാറാ
ആന്നാന്ന്പണ്ടത്തെ കാലമേ അല്ല വിശ്വസിച്ച്എവിടെ വിടാൻ പറ്റും ഒരു ഒരു നമുക്ക് നമ്മടെ കൊച്ചിനെ ഒരു ഒര അന്യ അന്യനെന്നുമല്ലനമുക്ക് അറിയാവുന്ന ഒരാളുടെകൂടെ പോകാൻ നമുക്ക് വിശ്വ ച്ച് അങ്ങോട്ട് വിടാൻപറ്റില്ല നമക്ക് ഒരു പെൺകുഞ്ഞുണ്ടങ്കിൽഅവരാ ആ കുഞ്ഞിനെ എന്തും ചെയ്യും നമുക്ക് അറിയാൻ പറ്റുവോ
ആ പറന ഇള ഒപ്പം കാണമ്മ അരങ്ങ
എല്ലാരും കണക്കാ കല്യാണം കഴിച്ചവരും കണക്കാ കല്യാണം കഴിക്കാത്തവരും കണക്കാ കൊച്ചു പിള്ളേർ തൊട്ട് ഇപ്പൊ എന്തൊക്കാ ആന്ന് ഫോണാ അവർക്ക് അവർക്ക്ന്ന് അടിച്ചു കൊടുത്താ മതി തിയല്ല എന്തു വേണോലും കാണാലോ എന്തോ ഒണ്ട് എല്ലാം, സംഭവങ്ങളും കാണാം ടാബ് എല്ലാരും ഞാൻ പറയത്തില്ല എന്നാലും നല്ല കെറച്ച് ആൾക്കാര് കാണും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ചീത്തവരും ഒണ്ടാവും. അത് ഇപ്പം നമ്മള അറിയുന്നില്ല നമ്മളിപ്പ നല്ലവരന്ന് വിചാരിക്കുന്നവരായിരിക്കും മോശം.
ആ
ഉം
അങ്ങനെയാണ് ഉണ്ടാവാറ്.
ആന്നാന്ന് നമ്മള് വിശ്വസിച്ചതും പലരെ നമ്മൾ പല രീതിയിലും കണ്ടണ്ടിട്ടില്ലേ അയ്യോ അവള അങ്ങന ആരുന്നോ അല്ല അവള ഇങ്ങനെ ആരുന്നോന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ഉ ഉം നമ്മളറിയത്തില്ലാ
ആഹ് നമ്മളറിയില്ല
ഉം ആരെങ്കിലും പറയുമ്പഴൊ അല്ലെങ്കി അവര് അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് എന്നുള്ളത് സമൂഹം അറിയുമ്പഴെ നമ്മള് തിരി ച്ചറിയുന്നത് അവര് ഇത്രക്കാരി ആയിരുന്നോ അല്ലെങ്കി അവരിങ്ങനെ നടന്നതായിരുന്നു എന്നുള്ളത് നമ്മക്കൊരു ചിന്ത അപ്പഴായിരിക്കും വരുന്നെ ഞാൻ അവളെ ആണല്ലൊ വിശ്വസിച്ചേ എന്നുള്ള നമ്മളെ കൂട്ടുകാർ തന്നെ അമ്മ ഇപ്പങ്ങനായിണ് ഒണ്ടായിട്ടില്ലേ?
അങ്ങനെന്നേണോ? ഉം